സെക്കൻഡ് വർത്താനോ
എന്തൊക്കെ സുഖം അങ്ങനെ പോണു ഏഹ് ഇപ്പൊ ഉച്ച റസ്റ്റിലേഞ്ഞ് ഉം അതൊക്കെ കഴിഞ്ഞു ഉച്ച റസ്റ്റ്ലേഞ്ഞ് അതൊക്കെ കഴിഞ്ഞു പറയാ
ഏഹ്
ഒന്നല്ല ഫുഡൊക്കെ കഴിച്ച് റസ്റ്റാ
ആ റസ്റ്റ്‌ ഞാൻ വെച്ച് വേറെ എന്തേലും റസ്റ്റ്
ഇല്ല ഇല്ല അല്ലാത്ത റസ്റ്റ് ഒന്നുല്ല ഇപ്പൊ ഉം
ഉം ഇങ്ങക്ക് എത്ര കുട്ട്യാള
ഇന്ക്ക് മൂന്നാള് വലുത് വല്യത് നാല് കല്യാണം കഴിഞ്ഞ ഒര് മോള്ണ്ട് ഓള് പീ ജി പഠിക്കാണ് മോന് ഒന്ന് പ്ലസ് ടു ആണ് പ്ലസ് ടു കഴിഞ്ഞു ഇപ്രാശ്യം ചെറുത് രണ്ടാം ക്ലാസ്
പൈസ
ഇക്കക്ക് എത്ര കുട്ട്യാള ഹലോ
ആഹ്
ഉം എത്ര ആളാ
ഉം ഇനിക്ക് ഒരാളൊള്ളൂ
ആഹ എന്തുകൂട്ടിയ ആഹ അത്‌ ശെരി
ആങ്കുട്ട്യാ
ഇന്ന് ആഹ് ഇന്ന് പോയിട്ടില്ലേ
ആഹ പോയിക്ക്ണ്
ആഹ ആരാ വീട്ടിലാരേ ഇണ്ട വേറെ
ആഹ് ഹസ്ബന്റ് ഇണ്ട് പിന്നെ വേറൊരുല്ല്യ
ആഹ് ശരി ആഹ സ്വന്തായിട്ട് വീടാ അല്ലേ ആഹ് തറവാടല്ലല്ലോ ആഹ പിന്നെ ആഹ ശരി തോനായിട്ടില്ലേ കുടി ഇര്ന്നിട്ട്
ഇല്ല്യ ഒരു കൊല്ലം ആവണൊള്ളൂ ആയിട്ടില്ല
ആ ആഹ് ശെരി പുതിയതാ ല്ലേ അംഗലവാടി വിടാനൊക്കെ ആയില്ലേ അംഗലവാടി വരാനൊക്കെ ആയില്ലേ
ഓഹ് അംഗലവാടി വിടാനായിന് മൂന്നരക്ക ആഹ്
ക്കല്ലേ ഹ്മ്മ് പിന്നെ ഇവടല്ലേ മാപ്പള ഇവടെല്ലേ, എന്താ പണി
ആഹ് ഒരിവടെണ്ട് ഹ്മ്മ് ഓര് ഡ്രൈവറാ
ആഹ് അത് ശെരി പിന്നെ ഓട്ടർക്ഷ അതോ
ആഹ് ഓട്ടർക്ഷ
ആഹ് അങ്ങനെ ഇഞ്ഞ നേര ഒന്നും ഉണ്ടാവൂല്ല അവനാന്റാവുമ്പോ ഒറ്റക്ക് അങ്ങനെ പോ
ആഹ് അതന്നെ ഹേ ആഹ് ഓര് വരാ നൈറ്റാവും ഓര്
ഏഹ് അത് ശെരി ഏഹ് അപ്പ പകലവിടെ ണ്ടാവും ഹ്മ്മ് ഹ്മ്മ് അപ്പ ആഹ് അപ്പ പേടിയാവലല്ലോ
ആഹ്
പിന്നെ രാത്രി
ഇങ്ങളത് ഗൾഫിലാ ഹസ്ബൻഡ്
അല്ല ഇവടണ്ട്, ഇവടണ്ട് ഇവടെ കടേണ്.
ഏഹ്
രാവിലെ ഹ്മ്മ് സുബഹി, പെൽചക്ക് പോവും മൂന്നണിയാവുമ്പോ പിന്നെ അയിന് ശേ ഒര് പത്ത് പതിനൊന്നണിയാവുമ്പോത്തിന് ഇങ്ങട്ടഞ്ഞെ വെരും. പിന്നെ വന്ന് കടന്നോ റങ്ങിയാണ്ട് പിന്നെ വൈകുന്നേരം പോവൊള്ളൂ ഒരു നാലര അഞ്ച് മണിയൊക്കെ ആവുമ്പോ അപ്പ അത് വരെ ഒറക്കം രാ പാ സുബയി ക്കത്തെ ഒറക്കണ്ടാവല്ലോ അങ്ങനെ കടന്നോർങ്ങും നിസ്കാരം കഴിഞ്ഞങ്ങട്ട് കടന്നാ പിന്നെ അസർക്കെ നീച്ചോള്ളൂ പിന്നെ ഹ്മ്മ് ആഹ്. പിന്നെന്താ ഇങ്ങട്ട് എന്തായിരുന്നു ഫുഡ്
അപ്പൊ ഫുഡിനൊക്കെ ഇണ്ടാവൂലേ
ആഹ് അതൊക്കെ ഇണ്ടാവും. അത് ഹോട്ടലിൽനൊന്നും അങ്ങനെ കഴി ക്കല്ലാ. ആഹ് ആഹ് ചിക്കം പൊരിച്ചോ മുരിങ്ങ താളിച്ചാ ആഹ്
അങ്ങനൊക്കെതന്നെ ആഹ് ആഹ്
ആഹ് തോ വല്യ നിർബന്ധൊന്നുല്ല എന്താ വണ്ടേച്ചാ തിന്നലേ തോനാരും ഇല്ലാത്ത മതിയാ മോൻ അംഗലവാടിക്കും പോയാല് പിന്നെ പിന്നെന്തൊക്കെ ഞാന് മോ മോളട്ത്ത്ക്കൊന്ന് പോണംന്നെരുതി ഇങ്ങനെ നിക്കാണ്. പിന്നെ നിസ്കാ ആഹ് അസർക്ക് നിസ്കാലം കഴിഞ്ഞിട്ട് പോകാന്ന് കരുതി
അട്ത്തോ
ദൂരല്ലേ അടുത്തന്നെയാണ് ഒരു പത്തിന്റ് പോവാനൊള്ളൂ.
ഏഹ്
അടുത്തന്നെയാണ് പത്തിന്റൊക്കെ പോവാനൊള്ളൂ. തോനെന്നുംല്ല മറ്റേ ചെറിയ മോൻ വരുമ്പത്തിന് സ്കൂള്ട്ട് വരുമ്പത്തിന് പോയി പോരണം വിചാ ഒരാള് ഒരു പെൺകുട്ടിയന്നെ ഒള്ളു രണ്ടാണും അത് ഇവടെ അടുത്തന്നെയാണ്. അപ്പൊ ഒന്ന് പോയിട്ട് എട്ട് പത്തീസായി അപ്പൊന്ന് പോയി പോരത്തെ ഞാനും, മൂപ്പരും കൂടി നെര്തിക്കാണ്ടേ അങ്ങനെ നി ക്കാണ്. മൂന്നര ആഹ് പുതിയതന്നാറഞ്ഞാന്ന് ആറേഴ്‌ മാസായി എട്ടാസം ഒക്കെ
ഏഹ്.
എല്ലേ ആ ഹ്ആഹ് ആകെ അറേഴ് മാസം ആയിട്ടുള്ളൂ അ പിന്നെ പുതുക്കത്തിലക്ക പോണ്ടേ ഹ ഹ ആഹ് മരി മോന് ഓന് കോളേജ് പഠിപ്പിക്ക നാട്ടില് തന്നെ
ഏ
മോള് ആസലാണ് അപ്പൊ പിന്നെ അതിനനുസരിച്ച് ചില്ലവാണെന്ന് കരുതിട്ടേ ആ അപ്പൊ മോ അങ്ങനെ മരുമോനും അങ്ങനെ തന്നെയാണ് പൈസയാണ് പിന്നെ കോളേജിന്റെ അല്ല സ്കൂന്റെ പഠി പ്പൂണ്ട് കോളേജില് പഠിപ്പിക്കാണ് രണ്ടും ഉണ്ട് അങ്ങനെയൊക്കെ നമുക്ക് താല്പര്യവും അതേമാതിരിക്കെ റെഡി ആയിക്കണ് പിന്നെ ഇപ്പൊ കുഴപ്പൊന്നുമില്ല ഉ ഷാറാണ് വീട്ടിൽ നിന്ന തന്നെ ഇന്നീ ഒക്കെ നല്ല രീതിയിലാണ് പിന്നെന്താ അസർക്ക് ചായക്ക അടിക്കായോ ചായക്കെ റെഡിയ ആക്കാനായോ
ഇല്ല ഞാന് ഉം പയം പൊരിക്കച്ച മാവൊക്കെണ്ടാക്കിച്ചക്കന ആ പോയി കൊണ്ടുവരണം
ആഹ് ശരി പഴമ്പൊരി ഇന്ന്
ആ ഓൻ ക്കതാ ഇഷ്ടം എനിക്കതായാ മതി
നിങ്ങെന്താ വെറുംമൈതേ കൂട്ടുക അത അല്ലാത്ത എന്തേ കൂട്ടുവോ കടലപ്പൊടി കൂട്ടോ
ഏ ശർക്കര കൂട്ടും അഐക്ക് ആ മാവക്ക് ആ മാവക്ക് ശർക്കര കൂട്ടും കുട്ടിങ്ങാണ്ട് പഞ്ച പഞ്ചാരക്ക് പകരം ശർക്കര ഇട്ടാൽ ഇടവേറെ ഒരു ടേസ്റ്റാ
ഏ അങ്ങനെ ഉണ്ടാവോ
ആഹ് ഇനിക്കറിയില്ല കേട്ടോ ഇക്ക് ഇവിടെ അടുത്തുള്ള ഒരു താത്ത എനിക്ക് ഇവിടുന്ന് വേറെരു താത്ത തന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇതിനെന്ത വേറൊരുടേസ്റ്റ് ചോദിച്ചു അപ്പൊ അങ്ങനെ പറഞ്ഞത് ശർക്കര ഇട്ടതാണ്
ആ നിങ്ങള് എന്നിട്ട് അങ്ങനെ
ച്ച് നല്ല പവ്ത്ത പയം എടുക്കാ ആ അങ്ങനെ മറ്റേ അത് സാധാ ആ ശർക്കര ഉരിക്കിങ്ങാണ്ടെ ക്കാണ് ഉര്ക്കണംന്നൊന്നും ഇല്ല അല്ലെങ്കില് ആഹ് അത് ജസ്റ്റ് മിക്സിയിൽ ഇട്ട് കാണമ്മള് പൊടിച്ചിങ്ങാണ്ട് ആ ഹ്ആഹ് പൊടിച്ചിങ്ങാണ്ട് അത് മിക്സിയില് ഇട്ട് അടിച്ചാലും മതി
ആ വള്ളം വള്ളം പാർന്ന്ങ്ങാണ്ട് കൊറച്ച് വെള്ളം പറ ന്ന്ല്ലേ എന്നിട്ട് അത് ചൂടാറണ്ടേ തണുപ്പിക്കുകയാണെങ്കിൽ ചൂടാറിയിട്ട് മൈദ പൊടി
ഇല്ല അത് ആ ചൂടാറിയിട്ട്ന്നെ മൈത പൊടി അല്ലെക്കിൽങ്ങനെ നമ്മള് മറ്റേ ഇതിക്കെ കാണണ മാതിരി കുത്തിങ്ങാണ്ട് പൊടിച്ചിങ്ങാണ്ട് മിക്സിയില് ഇട്ട് ഒര് അടി അടിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ഇതായിപ്പോവും
ആ അലിയലോ അങ്ങനെ കൊറച്ച് അല്ലെങ്കില് കൊറച്ച് നേരം വള്ളത്തിലിട്ടക്കണം എന്നിട്ട് പിന്ന മിക്സിൽ ഒന്ന് കറക്കിയാൽ മതി സോൾ ആ ശർക്കന്റെ വെള്ളം പറഞ്ഞാ മതി മൈദപ്പൊടിക്ക് ആ സോഡപ്പൊടി ഇടു ക്കാറല്ലേ കുറച്ച്
ആ സോഡാ പൊടി ഇത്തിരി വേണം
ഉം അല്ല എല്ലാരും പഞ്ചസാരട്ടൊക്കെ ഉണ്ടാക്കണൊക്കെ പറയണ കേട്ടു ഉണ്ടാക്കല് പറഞ് കേക്കല് നമ്മള് തന്നെ ഉണ്ടാക്കല് അങ്ങനെയാണ്
പഞ്ചസാര ഇടൂലല്ലോ ആ ഷോപ്പിലൊന്നും പഞ്ചസാര ഇടൂലല്ലോ ആ
ഇടൂലല്ലേ
ഏ ഓര് പഞ്ചസാരഇടൂല്ല പ ഴത്തിന്റെ ആ മധുരംണ്ടാവുള്ളു ഒരു പടങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടി നമ്മള് ഈ കടി പൊരി കടി വാങ്ങുമ്പോ ആ മധുരം കൂ
ഓല അന് എന്താന്ന നല്ല സോഫ്റ്റ് ആകാനേ നല്ല മാവ് കുറച്ച് പുളി പിളിച്ച മാവ് കുറച്ചു കൂട്ടും തോന്നുന്നുണ്ട് ദോശമാവ് നല്ല പൊങ്ങി നിക്കും എന്നാല് അങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നത് അതിന്റെ ഉള്ളിലൊക്കെ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പൊന്തി നിക്കുവല്ലോ
ആഹ
ഞാനങ്ങനെയാ ഉണ്ടാക്കല് ഇനി ഒരു ദിവസം ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കണം ശർക്കര ഇട്ട കണ്ടന്ന് ഞാൻ പഞ്ചസാര ഇട്ട ഉണ്ടാക്കല് പഞ്ചസാര ഇട്ട് കാണ്ട് പഞ്ചസാറ് അരിന്റെ മാവൂട്ടൂല വെറും മൈദാ മൈദേമ് കുറച്ച് കുറച്ച് മഞ്ഞപ്പൊടിയും കളറിനു കുറഞ്ഞ മഞ്ഞളും അയാ മഞ്ഞള് മഞ്ഞപ്പൊടിയാടല് കുറച്ച് അതും കുറഞ്ഞഒരുന്നുള്ള് ഉപ്പും കൈക്ക് കുറഞ്ഞൊരു ബാലൻസ് ആ ടേസ്റ്റിന് കൊറഞ്ഞ ഉപ്പ് ഇട്ടുകാണ്ട് അത് ക ഉപ്പുമാണല്ലോ ഉപ്പ് കുറച്ച് ടേസ്റ്റ്കിട്ടണമെങ്കി ആ മധുരം ഇട്ടാലും കുറഞ്ഞൊരു ഉപ്പ് ആ ബാലൻസ് ചെയ്യാൻ അത് ഇട്ട് കാണ്ട് അങ്ങനെ പഞ്ചസാര ഇട്ട് കാണ്ട് നല്ലോണം കൂട്ടിയക്കും നല്ലോണം കൈ കൊണ്ട് നല്ലോണ്ണം വറുതി പിടിച്ച് അല്ലോ മാവ് കൊറച്ച് മുന്ന ഉണ്ടാക്കിവയ്ക്കും നല്ലോ നല്ലോ പൊങ്ങിയ ദോഷമാവുണ്ടെങ്കി ഞാൻ കൊറച്ച് ചിലപ്പോ അങ്ങനെ കൂട്ടലുണ്ട് ന്നാ പിന്നെ സോടപ്പൊടി ഇടൂല അപ്പൊ സോടപ്പൊടി ഇടേണ്ട ആവശ്യംല്ല ആ ഉഴ്ന്ന് ദോശല്ലേ ആ ഉഴ്ന്ന് ദോശ ച്ച അതാണെങ്കി അങ്ങനെ നല്ല കുറുന്നനെ ഉണ്ടാ നമ്മള് അരച്ച് വെക്കുവല്ലോ കുറച്ച് അയവില്ലാതെ ഉപ്പിടാതെ അങ്ങോട്ട് ഉപ്പിടണീന്റെ അടക്ക് കുറച്ച് എടുക്കുക എന്നാ അങ്ങനെ കൂട്ടിയാ നല്ലോ പൊങ്ങി ഇങ്ങോടി വരും ദോശമാവും അപ്പൊ ഞാൻ അതിന്റെ ആവശ്യല്ല ആ അങ്ങനെയാണ് നല്ല നല്ല പൊന്തിങ്ങനെ മാ ഉള്ളിലെ പയം വേറിയും നല്ല മാവ് പേറ അങ്ങനെ നക്കുവല്ലോ പോഓലെ അങ്ങനെ കൂട്ടലുണ്ട് പറഞ്ഞേക്കെ ചലോൽ ഞാന അങ്ങനെ ഇണ്ടാക്കലട്ടോ
ഉം
പലയ ഐറ്റം ഓരോ യ യൂട്യൂബില ഒക്കെയ പലേ സേമ്പിളും ഉണ്ടല്ലോ നിങ്ങള് പറഞ്ഞമാതിരി ശർക്കര ഇട്ട് കണ്ടന്നണ്ടോ
ഉണ്ടാവലേ
ആഹ
അലെഓല ബിൽഡപ്പ് തന്നെ ഇണ്ടാവള്ളൂ ഉണ്ടാക്കി അഞ്ചദിവസം ഒക്കെ ഉണ്ടാവൂല ആഹ
ടസ്റ്റ് പറഞ്ഞ ല്ല തിന്നാ മതിയാക്കൂല അപ്പ തന്നെ ഉണ്ടാക്കണം തോന്നും ചില ഇപ്പോ ഓല കേട്ടാല് അത്ങ്ങെ പറഞ്ഞ അതി പറിച്ചില തന്നെ ഉണ്ടള്ളള്ളൂ ചലവ അതിനന് മാണ്ടി ഓരോരോ ട്യൂബിൽ പറയണേ ചെലവല് ഉണ്ടാക്കിയാൽ എല്ലാം നല്ല ടെസ്റ്റ്‌ അപ്പൊ അതെ മാതിരി ണ്ടാക്ക ഉണ്ടാക്ക അത്യാവശ്യംക്കെ നമ്മള് കേൾക്കുമ വേറ ഫുഡിങ് എല്ലേ ഐറ്റംസ് ഉണ്ടാക്കും പൊരിക്കടികളായാലും അങ്ങനെ ചട്ടിപ്പത്തി ഒത്തിരി വേറുള്ളത് ചിക്കൻ റോള് എല്ലാം ഉണ്ടാക്കി വോക്കും ഉണ്ടാക്കാ പോയപ്പൊന്നുമല്ല ആഹ പിന്നെ കുട്ടികളാരണമാരി മരുവൻ വരുമ്പോ നിങ്ങ കളിയാക്കെ വരുമ്പോ മാത്രമേ നല്ല ഉണ്ടാക്കാ അറിയുള്ളൂ
അത് ഞങ്ങളെപ്പള പറമ്മ ന്റെമ്മേ ഒരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കും വിരുന്നേം വരുമ്പോ മാത്രം ആ ചായ എന്ന പിന്നെ അടി യാ വിർ
നല്ല പൊടി ഇട്ടിക്കാണ്ട് പാല്ല് നല്ല പാ ഇങ്ങോട്ട് ഏലക്കായി കുത്തിട്ട് ട്ട് കാട്ട് പിന്നെ നല്ല പാലും ഇങ്ങട്ട് ഇണ്ടാക്കണം അതും നല്ല ടേസ് ച്ചാണാ ചായ നമ്മള് വെള്ളം കൂട്ട ചായ ഇണ്ടാക്കി കുടിച്ച്
ഓഹ്
അത് നല്ല രസാ ഏലക്കായ കുത്തിടും ആ ഏല ക്കായും കുത്തിടുക നല്ല പാലും ഇങ്ങട്ട് അല്ലെങ്കി ഞമ്മക്ക് ഒപ്പിച്ചരാങ്കി കഴിയുലേ എന്നും അപ്പത് ഞമക്ക് വൈകുന്നേരം വൈ എന്നാല് പാലും പയേക്കെ ദിവസം രണ്ടും മൂന്നും ബേക്ക് വേണ്ടി വരും ഞാൻ ഇൻക്കിവിട അങ്ങനെയണേ കുടിച്ചത് നല്ല ചായ വേണം അല്ല പൊടില്ലാത്ത ചായിക്ക് പാല് കറന്നിട്ട് കാര്യല്ല ആ പാലിക്കണ് നല്ലോ പൊടിട്ട് കാണ്ട് അത് മോന് മോൻ തന്നെട്ടോ വലിയോന് നല്ലേ ഓനന്നെ കൊണ്ടരും ഒരേ പേക്ക് നല്ലേ ചായ ഇണ്ടാക്കിയാന്ന് കാണ്ട് കൈക്ക് നല്ല ഏല ചായ ഇടണം ചിലപ്പോ അഥവാ ഏലക്കായ ഇടാൻ മറന്ന ചെറുത് ചോയിക്കും ഇതീന്ന് എന്താ നിങ്ങള് ഏലക്കായ ഇട്ടിട്ടില്ലേ ആഹ് അപ്പൊ കുട്ടികൾക്ക് അറിയാ ടേസ്റ്റ് ഒക്കെ
ആഹ് ആഹ്
പിന്നെ എന്താ വേറെഞ്ഞി പയമ്പൊലിയൊക്കെ ഇണ്ടാക്കി ആഹ് പയമ്പൊലിക്കെ ഇണ്ടാക്കി ക്കി തിന്നോളി സാറാവട്ടെ എന്നാ ശരി ശരി